ഹലോ.
ഹലോ.
ആഹ് അസ്സലാമലയ്ക്കും.
വാലയ്ക്കും മുസലാം.
എന്തൊക്കെ ചായൊടി കയ്ഞ്ഞോ?
ചായ കുടിക്യാൻ പോവാ.
മ്മ് കുഞ്ഞന്തേണീറ്റോ?
ഇല്ല ണീചീല.
മ്മ്.
ഓൾ നീച്ച പിന്നെ? ഒച്ചിം പടിംയായിട്ട് ഇങ്ങന്റെ പൊർകെ കേറും നെഞ്ഞത്ത് കേറും
മ്മ് പിന്നൊന്നിനും സമ്മതിക്കില്ലലേ?
ഒന്നിനും സമ്മയ്ക്കൂല.
മ്മ്
അപ്പൊ ഈ രാവിലൊര് അരമണിക്കൂർ ഞാനിങ്ങനെ ഇരിക്കും. അഹ് കൈഞ്ഞ എനിക്കൊരൊയ്‌വൂല്ല. മൂന്ന് മണ്യരേ വർക്ക.
മ്മ്.
ഞാൻ കാക്കനോട് പറിം ഇതൊരു യന്ത്ര എന്നോടോയിക്കും ചെൽപോ ല് പണ്യയ്ഞ്ഞ് വരുമ്പോ അമ്മള് കട് ക്കേക്കും.
ആഹ്.
അപ്പളേയ്ക്കും നമ്മളൊന്ന് കട്ന്നെ അൻ ക്കൊക്കെ എന്ത്‌ സുഖാണ് ഓ എന്തൊര് ആ കെടക്കാന്ന് നേരംന്നറിം.
മ് അ അവർക്കറിയൂല പണി ഇതുവരെ എട്‌കേയ്രുന്നന്ന്.
ആഹ് ഓരത് ചിന്തിക്കൂല.
ഏഹ് നമുക്കൗടെ ഒയിവ്, ഇവരിസ്കൂൾക്ക് പോയാ കൊർച്ചു നേരം ഒരു ഒയിവ് കിട്ടും, പണി കഴിഞ്ഞാൽ
ഇന്റണേ മ്മ് അലക്ക് മിഷീനും കേടാണ് അലക്കണം അതുപോലെല്ല എല്ലാ പണിട്ക്കണം ന്നെ മക്കള് ചെറുതായനോണ്ടേ നമ്മളെടുത്ത പണിയെന്നെ എടു
എത്രായി മൂത്താൾക്ക്‌?
മൂത്തത് ഒമ്പതാം വയസ്സ്, ഒമ്പത് ഒമ്പത്
അഅ് ശരി. എളയാളോ?
ഓക്ക് ‌ മൂന്നര
ഊം ശരി.
ഊം. അത് എല്ലട്ത്തും അങ്ങൻതന്നെ ആഹ് നമ്മള് വൃത്തിയാക്കി വെക്കും, അതേ പോലെ പിന്നിം ആക്കും.
ഇല്ല
ഉം
അഥവാ ഞമ്മള് രാവിലെ ആദ്യത്ത് രാവിലെ, തൊടക്കെ അല്ലെങ്കി മുറ്റട്ച്ചേരെ ചെയ്തില്ല അന്ന് വിര്ന്നാരും വെരും.
ആഹ് അപ്പാരെങ്കിലൊക്കായിട്ട്ണ്ടാവും. ഹ്മ്, ഹ്മ് എന്നും തൊടക്കൊ? ഏഹ് എന്നും ക്ലീനാക്കോ, വൃത്തിയാ ഇതാക്കോ?
വൃത്തിയാക്കാഞ്ഞാല് കാക്ക ചീത്തറിം, എന്നും നന്നാക്കണം. മാറാല തട്ടണം, അടിച്ചേര്ണം ഉം. അടിച്ച് നമ്മളെ നെലം മാത്രം പോരാ, ചൊമരും നന്നാക്കണം.
ആഹ് അത്ശരി, എന്നും നന്നാക്കണാ?
ഒന്നരാട അഅ് ചെക്കെയ്യും.
അത് ശരി ആഹ്.
അങ്ങൻത്തൊക്കെ സ്വഭാവാ ആഹ് വൃത്തിയാക്കണം, വീട് നന്നാക്കി കൊണ്ടടക്കണംന്നറിം
ഉം ഹും ക്ഷേ ആൾക്ക് റസ്റ്റ് വേണ്ടേ
വീട് പിന്നെ, കുട്ട്യാളെ നഖം, ചെരുപ്പ്
ഏഹ്
ഒക്കെ ഒരിച്ചിരി ന് നഖൊക്ക വളർന്നാതി ചീത്തറിം.
ഹും ആളെന്തേലും ചെയ്യോ, സഹായിച്ചെരോ?
ഓഹ് അടുക്കള പണിയൊക്കെ ഇട്ക്കും
ആഹ് ശരി
വെയ്യെങ്കിലൊക്കെ
ആഹ് ആഹ്
പിന്നെ പാത്രം കെയ്ക അങ്ങൻത്തൊന്നും ചെയ്യില്ല, ഫുഡ്ണ്ടാക്കും.
ഊം
പാത്രം കെയ്കാൻ ഭയങ്കര മടിയാ, പിന്നെ നമ്മള് വീട്ടിലൊക്കെ പോയി തിരിച്ച് വരുമ്പയ് ഓല് ഉപയോഗിച്ച പാത്രൊക്കെ കെയ്കി, നല്ലോം കമ്ത്തി ഇട്ത്തെക്കും. ഉം പിന്നെ തുണിയൊക്കെ ഓൽത് അലക്കിടും.
ഉം. അപ്പോ പിന്നെ കൊറേ റസ് ആഹ്, കൂട്ടിടുമ്പളാണ് കൊറേ ഡ്രസ്
ആഹ് അമ്മക്ക് ദേഷ്യം വരുവല്ലോ കൂട്ടിട്ട്
ഉം ഹ്മ്
നമ്മളൊരഞ്ചാറോസൊക്ക കൂട അ ഒര് ആഹ് ഒരു ദിവസാണെങ്കിലോരലക്കൂല ഒരു മൂന്നാലോസൊക്കെ നമ്മള് കൂടാൻ പോവല്ലോ.
ആഹ് ആഹ്
അങ്ങനെയാണെങ്കില്, വരുമ്പോഴത്തിനും ഓൽതൊക്കോ ല് ഒലമ്പിട്ട് വെച്ചിണ്ടാവും
ആഹ് അല്ലെങ്കി പിന്നെ വന്നാ എരട്ടി പണിയല്ലേ
ആഹ് വന്ന പിന്നെ അമ്മക്കൊരു സമാധാനണ്ടാവൂല അവടെ നിക്കാനും
ആഹ് ശരിയാണ്. വീടൊക്കെ നമ്മള് വരുമ്പോത്തിന് ഇണ്ടാവും കച്ച് കച്ചറാവൂന്ന്ള്ള പേടി ഇണ്ടാവും
ആഹ് പിന്നെ അമ്മള് തൊടച്ചിട്ടൊക്കെ പൂവല്ലേ ചെയ്യ അപ്പൊന്നും ആവൂലട്ടോ അടുക്കളേണെങ്കിലും. ഒക്ക വൃത്തിയാക്കിട്ടോളും ഞമ്മളില്ലെങ്കില് വൃത്തിള്ള ആളായ നോണ്ട് അല്ലെങ്കില് നോക്കിക്കോണ്ടി ബാത്ത്റൂമൊരു വകേയിക്കും തുണിയൊരു വകേയിക്കും അടുക്കളൊരു വകേയിക്കും അമ്മക്ക് തലക്ക് പിരാന്ത് പിടിച്ച്യല്ലോ.
ഉം
അത് ലോചിച്ച് ടെൻഷൻലാ അതിനൊണ്ട് എന്താറിയോ ഞമ്മള് നന്നാക്കൂട്ടോ
ആഹ്
ന്റ്മ്മക്ന്ത് പണില്ലെ പണി ആണെങ്കില് നമ്മള് കുട്ടികളെ നഖകേ പെട്ടെന്ന് നോക്കും പേടിച്ചിട്ടേ
ആഹ് ആഹ് ചെയ്തില്ലെങ്കി ചീത്ത
റയും അനക്ക് എന്താ ഇമ്പടെ പണി അനക്ക് വൃത്തിയില്ലാന്നറഞ്ഞ് ഇന്നെ ചീത്തറയും അപ്പ ഞാൻ വേഗം ആവണേൻ്റ മുമ്പേ ബേം ചെയ്ത് വെക്കല
ഉം ചൊവരൊക്കെ എന്നും വൃത്തിയാക്കണന്ന് പറഞ്ഞാ ഭയങ്കര റിസ്താണ്
ച്ചോമര് പിന്നെ വാതിൽ കട്ടില് നമ്മളെ മാറാലല്ലേ ജനലിന്റെ
ആഹ് ആഹ് എടക്ക്ടക്ക് വരുല്ലോ അത് ഉം
നമ്മള് നന്നാക്ണിന് തിനനുസരിച്ച്ണ്ടാവും ചെയ്യും
മം എന്നുപ്പോ അടിച്ച് താക്കേണ്ടിരല്ലേ
എന്നും നന്നാക്കണം അതാ ഞാപറഞ്ഞെ മൂന്നണിയൊക്കെകാകും ഭക്ഷണം കഴിച്ചാണ്ന്ന് അടുക്കളന്ന് കേയറണെങ്കില്
ഉം
ഓല് ഉള്ളപ്പാണെ ഫോണു മേല് ഇരിക്കാ നേരം ഉണ്ടാവുല്ല ഓരോ പണി ഉണ്ടാവോല്ലോ ചോറ്ണ്ടാക്ക കറിണ്ടാക്കാ പറന്നാണ്ട്
ഉം അല്ല അപ്പൊ, സ്ഥലം വൃത്തിക്കാൻ തോന സ്ഥലണ്ടോ
നാല് റൂമുണ്ട് പിന്നെ രണ്ടടുക്കള ഡൈനിങ് ഹാള് കൊലായി
ഉം
ആഹ് വല്യ വീടല്ലെങ്കിലും അൽഹംദുലില്ല അത്യാവശ്യം നല്ല വീടാണ് അതാ പറഞ്ഞേ വീട് ഞങ്ങൾ കൊറേ വീടില്ലാതെ, ഓല് കൊറെ വീടില്ലാതെക്കേ എ ടങ്ങാറായിന്
ആഹ് എടങ്ങാ അത് വേദനയാവും
ആഹ് ശ് ഷെഡിലൊക്കെ കടന്നാണ്ടത് നല്ലോണം അഡ്വനിച് ഉണ്ടാക്ക്യ വീടാ ലോൺ എടുത്തൊന്നുല്ല പണിടുത്ത് പൈസ ഉണ്ടാക്കിയതാ അപ്പൊ ഇനോട്റിം അനക്കിതിന്റെ വില അറിയില്ല
മ്മം
വീട് നല്ല വൃതിക് കൊണ്ട് ടക്കണായിന് ഏ നമ്മള് സ്വന്തയിട്ടല്ല എങ്കിലും ആംമുപ്പരാണ് ഫുള്ള് പൈസ അധികമാക്കിയത് കൊറെ പൈസ ആഹ് കൊറേ പൈസായി അന്ന് ചെലവാക്കിയത് ഇവലാ
മം
അന്നൊക്കെ നല്ല പണി ഉണ്ടായിന് ഈ കർണ്ണാടകത്തില് അവിടെ ഇവിടൊക്കെ ഇങ്ങനെ പണിക്ക് പോയേനി
അയ്ശരി
ഇപ്പൊ കല്യാണം കഴിഞ്ഞ് നമ്മള് പ്രാരാപ്ത ആയിപ്പാണ് പൈസില്ലാതായേ
വിതായില്ലേ ഇപ്പകാശില്ലാതായി
എന്നാലും കൊഴപ്പല്ലട്ടോ നമ്മള് എടങ്ങേറായല്ലല്ലോ അൽഹംദുരില്ല ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഇല്ലെങ്കിലും ആ ഇല്ലെ ഇല്ലെങ്കിലുംഎന്താ വെച്ചാല് എവിടുന്നെങ്കിലും അള്ളാ നമുക്ക് തരുന്നുണ്ട്
ഉം
അത് മതിയല്ലോ നമ്മ കൊറേ സമ്പത്ത് വാണന്നില്ലല്ലോ ആഹ് സമാധാനണ്ട് അത് മതി സമാധാനണ്ട് അസ് അസുഖങ്ങള് അള്ള തന്നില്ല
ഉം അതന്നെ അൽഹംദുലില്ല പറയ
ഉം നമ്മളൊരു പനിയായിട്ട് വരാ അങ്ങനെ ഹോസ്പിറ്റലിൽ അങ്ങനെ പോവല്ല
ഉം
മക്കക്ക് എപ്പോളെങ്കിലും ഒരു ജലദോഷ ഒക്കെ ഉണ്ടാവാന്നല്ലാതെ
ആഹ് ശരിയാണ് അതന്ന അൽഹംദില്ല അത് മതിയല്ല കൊറെ പൈസ ഉണ്ടായിട്ടൊന്നും കാര്യല ആഹ് കൊറെ ക്യാഷ് ഉണ്ടായിട്ട് കാര്യല
ആഹ് അസുഖങ്ങളും മനസ്സമാധാനമാണല്ലോ നമുക്ക് പ്രധാനം അത് രണ്ടും ഉണ്ടല്ലോ ഞാൻ കാക്ക ഇങ്ങനെ പറയും പണില്ല പണി ഇല്ല എന്ത് ചെയ്യും ഞാൻ പറഞ്ഞത് സാറില്ല പണി ഇപ്പ അല്ലെങ്കില് മഴ കഴിയുമ്പോ ഉണ്ടായിക്കോളു സാരല്ലാ എന്താ വയ്യ ഉണ്ടാവും
ഉം
പണില്ലല്ലാരാണ്ട് ഇപ്പ പൈസ ഇല്ലാര നമ്മ ഒന്നും ചെയ്യാറ്റില്ലല്ലോ
ഉം
നമ്മളെയാണെ ഒന്നിനും വിടൂല്ല
ആഹ് ജോലിക്ക ല്ലേ
ആഹ് ഞാൻ ടീച്ചറയിനി
അത് ശരി എത്ര വർഷം പോയിന്
പിന്നെ പോവാൻ പറ്റില്ല
എട്ട് വർഷം വർക്ക് ചെയ്തതാണ്
അത് ശെരി എങ്ങനെ ടി ടി സി പഠിച്ചത് അതോ
ആഹ് ടി. ടി. സിയാ
ആ ജോലിക്ക് വിടാ ലെ സുഖാലെ മക്കള്റ കൊർച്ചോക്കെ വലയതായി ല്ലേ മോള് ചേർത്തേക്കണോ ഇല്ലല്ലോ
അങ്ങനവാടി പോണ്ട് ചെറിയൊരു മനസ്സ് വന്നാണ് അപ്പോ ഞൻ ഇന്നലൊക്കെ ഇന്റർവ്യൂ ഉണ്ടന് പോയിണ് അത് റെഡി ആയില്ല
ആത് ശരി
അ റെഡി ആവാത്ത എന്താ വച്ചാല് അതിന് സാലറിയും കുറവാണ് പിന്നെ ടൈമിംങ്ങും നമ്മുക്ക് പറ്റൂല എട്ട് മണിയാവകുമ്പോ പോകണം
ആ രാവിലെ അല്ലെ ഒരു അമ്പതര പത്ത് മണിക്കാണങ്കില് ആഹ്
ആഹ്‌ നമ്മുക്ക് പറ്റൂല അല്ല അങ്ങ് ദൂരെ ബസ് കേറി പോകുമ്പാ പൈസ മക്ക് ഒക്കൂല
ഉം
പിന്നെ മോള് പോണ ടൈം ആണേന് മ്പ് പോവും മാണം.
ആ ഒരു സ്കൂൾക്ക് പറഞ്ഞന്റെ ഷം എല്ലാരും പോയേന്റെഷം പോവാണേ സുഖല്ലേ.
ആ ഒരൊമ്പണിക്കേണെങ്കി നമ്മ പോവേയ്ന്.
ആഹ്
ഏതെങ്കിലും നല്ല ഹയർ ഉള്ളത് ഉണ്ടാവും.
ഹും ഹും ശരിയാണ് ഏതേലും കിട്ടായിരിക്കൂല.
ആഹ് ശ്രമിച്ചാലേ ഇതുവരെ ശ്രമിച്ചില്ലേനു. ഇപ്പങ്ങനെ വിചാരിക്കണ്ട് മോള്ങ്ങനെ പോയപ്പെയ്.
ഉം
വെർതങ്ങനെ നിന്നപ്പ ഒന്ന് നോക്കിയാലോന്ന്.
മോക്ക് പോവാൻ മടിയുണ്ടാ?
അള്ളാ ഒരു മാസായ്ലെ ഇപ്പമ്മള് അങ്ങനവാടി തൊർന്നിട്ട് എന്നും
ഹും ഹും ഹും ഹും എപ്പളാ പോല്?
പോവല് കാക്ക് കാക്ക കൊ ണ്ടായാക്കലപ്പൊ പണിയില്ലാത്തേനൊണ്ട് അല്ലെങ്കി ഇപ്പന്റെപ്പ പോവും ഞാനും ഉപ്പിൻകൂടെ പോവും കുറച്ച് പോവാണ്ട് അര മണിക്കൂർ നടക്കണം.
അത് ശരി ഇപ്പങ്ങനെ നടന്നിട്ട് വണ്ടിണ്ടോ?
ആ വണ്ടിമ്മ പോ
ഉം ശരി ഏയ് മടില്ല മടിആവുമ്പോ ഭയങ്കര താല്ലേ.
ഭയങ്കര മടിയ വാതിലൊക്കെ അടിച്ച് പൊൾച്ചോള്.
ഹും ഹും ഹും വരുമ്പളോ ങ്ങള് വെ വിളിക്കാൻ പോണ്ടേ?